ഹലോ കേൾക്കുന്നുണ്ടോ
ഏയ് കേൾക്കണ്ട് കേക്കണ്ട് കേൾക്കണ്ട്
ഉം എന്താ പാട സുഖം തന്നെയല്ലേ
നള സുഖാണ്
ഉം എന്താ പരിപാടി ഇപ്പോ ശനിയാഴ്ച്ചക്കായിട്ട വെറുതിരിക്കാണോ ഏഹ എന്താ പ്ലാൻ എന്തേലും ഉണ്ടോ
ശനിയാഴ്ചയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുല്ല ഞങ്ങള് വെറുതെ ഇരിക്കന്നെ പൊറത്ത് നല്ല മയ
ഏഹ് നല്ല മഴൊക്കെ ഉം എവിടെങ്കിലൊക്കെ പോവാൻ പ്ലാനുണ്ട് ഈ മഴയത്തിങ്ങനെ റൈഡൊക്കെ പോണതൊക്കൊര് ഇതാണല്ലോ ഇപ്പോ ഒരു ട്രെൻറ് ആണല്ലോ മഴയത്ത് ഇപ്പോ ബൈക്കൊക്കെ എടുത്ത് ക്കന്മാരൊപ്പങ്ങെനെ കറങ്ങാൻ പോവലും സംഗതിയേളൊക്കെ ഇപ്പോ ട്രെൻറ് ആണല്ലോ അങ്ങനെന്തേലൊക്കെ പ്ലാനുണ്ടോ
അങ്ങനെ പ്ലാനുണ്ട് അങ്ങനൊരു പ്ലാൻ ഉണ്ട് ഇപ്പൊ കൊറച്ച് കഴിഞ്ഞിസം അങ്ങനെ പോയിണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് കൂട്ടുകാരമാർക്ക് ആഹ് ഒരാൾക്ക് പനിയും മറ്റാൾക്ക് പണിയും അങ്ങനെ ബിസിയാണ് എല്ലാരും.
ഓ അങ്ങനെല്ലേ
ഉം എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം പോയിണ്ടായിരുന്നു.
ഉം ഉം ഉം എന്നിട്ടിപ്പം ഏഹ് എന്താ പാട് വീട്ടി തന്നെ
ഉം വീട്ടിലേക്ക് വൈകുന്നേരൊന്ന് ചുറ്റാൻ പോണം.
ഉം ഇപ്പൊ അതൊക്കെയാണല്ലോ ട്രെന്റ് വൈകുന്നേരം ചുറ്റാൻ പോവലും ഇപ്പാണെങ്കിലിപ്പോ ട്രെൻഡിനനുസരിച്ച് നീങ്ങിയില്ലെങ്കില് നമ്മളെന്തോ ഔട്ട് ഓഫ് ഫാഷനായി അങ്ങനെയാണിപ്പോ.
ആഹ്
മൊത്തത്തില് എല്ലാ വിഷയ ത്തിലും ഈ ഒരു ട്രെൻഡും ഫാഷനും അനുകരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പൊ നമ്മളുടെ തലമുറ അല്ലെ ഈ ഒരു ഡ്രസിന്റെ വിഷയാണെങ്കിലും ഡ്രസ്സിന്റെ വിഷയത്തിലൊക്കെ ഈ ട്രെൻഡിനനുകരിക്കുന്നതിനെ പറ്റി എന്താ അന്റെ അഭിപ്രായം
ട്രെൻഡിനെ അനുകരിക്ക പറഞ്ഞ വെറുതെ അതിന്റെ പിന്നാലെ പോവാതെ നമുക്ക് ഇഷ്ടള്ളത് ട്രെൻഡ് നമുക്കിഷ്ടപ്പെട്ടാ ഒരു സംഭവം നമുക്കിഷ്ടപ്പെട്ടാ അത് നമുക്ക് എടുക്കാം. അല്ലാണ്ട് മറ്റുള്ളവര് ചെയ്യണ കണ്ടിട്ട് നമുക്കും അതേപോലെ ചെയ്യണം അയ്ന് അയിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. നമക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം. എടുത്തിട്ട് നമുക്ക് ഇട ഡ്രസ്സിന്റെ സംഭവത്തില് പിന്നെ. നമ്മളെ കൊണ്ടാവ്ണ സംഭവങ്ങള് ഇതേ പോലെ സർക്കിട്ട ക്കാൻ പോവാ മല കേറാൻ പോവാ. അതൊക്കെ. നമ്മളെ കൊണ്ടാകെങ്കി നമ്മളങ്ങനെ ചെയ്യ.
റ്റോന്ന് വിചാരിച്ച് നമ്മള് ആഹ് ട്രെൻഡിനെ ഏഹ് പിന്തുടരാന്ന്ള്ളത്. ശരിക്കും ഞാനും അയിനോട് യോജിപ്പില്ല കാര്ണം ട്രെൻഡ് എന്താണോ അത്. തുടരുക എന്നതിലുപരി നമുക്ക് ആഹ് ട്രെൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് തുടര്ന്ന് നമുക്ക് പ്രശ്നല്ല. അല്ലാതെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് അവരെ എന്നെപ്പറ്റി എന്താ വിചാരിക്കാ ഞാൻ. ഇപ്പോ ആഹ് ട്രെൻഡ് ഫോളോ ചെയ്ട്ടില്ലെങ്കിൽ അവരെന്നെ പ്പറ്റി എന്ത് വിചാരിക്കും അവർ ഞാനൊരു. മോശക്കാരനാവൂലേ. എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആഹ് ട്രെൻഡിനെ ഏഹ് ഫോളോ ചെയ്യാണെങ്കിൽ. ട്രെന്റ് നമ്മള് അനുകരിക്കാണെങ്കില്. അത് നമ്മള് ചെയ്തൊരു മണ്ടത്തരായിരിക്കും കാരണം നമ്മള് നമ്മുടേതായ ഇഷ്ടങ്ങളെ. മാറ്റി വെച്ചുകൊണ്ട് നമ്മക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളുണ്ടാവുല്ലേ. അത് മ്മള് മാറ്റി വെച്ചിട്ട് നമ്മള്. ട്രെൻഡിന് വേണ്ടി മാത്രം മറ്റു പല എന്താ പറയാ മ റ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറിപ്പോകുന്ന ഒരു. സാഹചര്യം അതിനോട് എനിക്കും തീരെ താല്പര്യല്ലൃ എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് നേരെ മറിച്ച്. നമ്മൾക്കെന്താണോ ഇഷ്ടപ്പെട്ടത് ആഹ് വിഷയം നമ്മൾ ട്രെൻഡാണെങ്കി ഓക്കെ നമുക്ക് ട്രെൻഡുയി ഇഷ്ടപ്പെട്ട സംഗതി ആയി. അല്ലെങ്കിലും ന ട്രെൻഡല്ലെങ്കിൽ കൂടെ നമുക്ക് ഇഷ്ട്ടപ്പെട്ട സംഗ തി എന്താണോ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇന്നിപ്പോ ആണ്ങ്ങളുടെ അതായത് ബോയ്സ്. ന്റെ ജെൻസിന്റെ ഒക്കെ എ ഫാഷൻ ട്രൻഡ് അതായതിപ്പോ ഡ്രസ്സിങ്ങിലിപ്പോ ട്രെൻഡ്. ഇപ്പോ ഏത് മോഡലാണ്?
ബാഗി പാന്റ് അതുപോലെ പാന്റില് അതാണ്പ്പോ. വെറൈറ്റി വെറൈറ്റി ബാഗീസിങ്ങനെ ഇറങ്ങ്ണ്ട് അതാണിപ്പത്തെ ട്രൻഡ്. പിന്നെ ഷർട്ടിന്റെ കാര്യത്തില് ബോക്സി ഷർട്ടാണ്പ്പോ. ക്ക്ണത് എന്നാലും വേറെയും കൊറ്ച്ച് ഷർട്ടുകളുണ്ട് ഫൈ സ്ലീവൊക്കെ. മറ്റേ ഡോക്ടർ സ്ലീവൊക്കെ മുമ്പ്ണ്ടായിരുന്ന ട്രെൻഡാണ്ന്നാലും പ്പം. ആൾക്കാരത് യൂസ് ചെയ്യ്ണ്ട എന്താ വെച്ചാ അവർക്ക് ഇഷ്ടള്ള കാരണം മറ്റുള്ളവര് എന്ത് ചിന്തിക്കുന്നല്ല നമുക്ക് ഇഷ്ടള്ളത്. എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ. അതിനോട് എന്തേലും യോജിപ്പുണ്ടോ?
ഈ ഒരു ഫാഷൻ ട്രെൻഡിന്റെക്കെ വിഷയത്തില് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. വേ ഏതായാലും ഏഹ് ഇനിയിപ്പോ. എല്ലാ വിഷയത്തിലും ഇപ്പ ട്രെൻഡന്നെണ് എല്ലാരും നോക്ക്ണത്. ഇപ്പം ഭക്ഷണത്തിന്റെ വിഷയണെങ്കി കൂടെ ഏത് ട്രെ ഭ ക്ഷണൊള്ളപ്പോ ട്രൻഡിന്ള്ള മുക്കവായതറിയാലോ ഓരോരുത്തര്. ഫുഡ് ബ്ലോഗും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് ഓരോര്ത്തരിങ്ങനെ എറ്ങ്ങും അപ്പോ. ഫുഡ് ബ്ലോഗിലൊക്കെ കാണിക്കുന്നത് പോലെ ഏത് ഫുഡ് ബ്ലോഗാണോ ഏത്. ഏഹ് ഫുട്ബ്ളോ വലൃ വലൃ ട്രൻഡ്ള്ള ആൾക്കാര് ചെയ്യ്ണ ഫുഡ് വ്ലോഗിനുസരിച്ച് നമ്മൾ ആഹ് ഫുഡ് പോയി കഴിക്കാ. അത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോ ട്രെന്റായി നിൽക്ക്ണ സമയാണ് ചെല ഇപ്പൊ നമ്മളട്ത്തയ്ന്ള്ള എന്താ പറ്യാ പൈസ പോലും ഇല്ലാത്ത. ആഹ് അത്തരം ഒരുപാട് സങ്കനകളൊക്കെ ഇണ്ടാവും ഇന്നിട്ട് നമ്മള് എന്താ പറിയാ കടം വാങ്ങിയിട്ട് അല്ലെങ്കില്. അവിടുന്ന് ഇവിടന്നൊക്കെ മറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആഹ് ഒരു ട്രൻഡ് ഫോളോ ചെയ്യാൻവേണ്ടി മാത്രം അത്തരം ഫുഡുകള് കഴിക്കുന്നു പിന്നീട് ആഹ് ഫുഡ് കഴിച്ച പേരിൽ നമുക്ക് ഫുഡ് പോയിസൺ വരുന്ന വിഷയങ്ങൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്തേലൊ ഫുഡ് ക കഴിച്ച കഴിഞ്ഞാല് നമുക്ക് ഫുഡ് പോയിസൻ വരലും പിന്നെ നമ്മടെ ഹെൽത്ത് കേടാവലും പിന്നെ നമ്മള് അതിന്റെ പേരില് നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആവലും പിന്നെ ആശുപത്രിയിൽ നിന്ന് അതിന്റെ ഒരുപാട് ചിലവ് കാര്യങ്ങൾ ഏഹ് ഏഹ് ഇത്തരത്തില് ഒരു ഒരുപാട് വിഷയങ്ങള് ഏഹ് എന്താ പറയുക ആഹ് ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങള് ഇതില് ഈ ഒരു വിഷയത്തിലുണ്ട് അപ്പോ ആരോഗ്യം നമ്മൾ നോക്കാതെ അത്തരം വിഷയങ്ങൾ നമ്മൾ ചെയ് കഴിഞ്ഞാല് അതും പ്രശ്നം തന്നെയാണ് ഈ ഫുഡ് പോയിസൺ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം പിടിച്ച പണിയാണെന്ന് ആണ് എന്റെ ഒരു അഭിപ്രായം എന്താണ് അന്റൊരിത്
ആഹ് എനിക്കു അതന്നെയാണ് കഴിക്കണത് എന്തായാലും ആരോഗ്യത്തോടെ കഴിക്കുക അല്ലാണ്ട് ഇപ്പോ എല്ലാരും മന്തി മന്തിന്റെ പിന്നാലെയാണല്ലോ ഇങ്ങനെ മന്തി കഴിക്കണോണ്ടല്ല പ്രശ്നം മ അതിൻ്റെ കൂടയുള്ള സൈഡ് ഡിഷില്ലേ മയോണൈസ് അതിലാണ് കൂടുതൽ വിഷയം വരുന്നത് എന്താച്ചാ മയോണീസ് മുട്ടന്റെ വെള്ളയും പിന്നെ വേറെന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വരച്ചിട്ടാണ് ഈ മയോണൈസൊക്കെ ഉണ്ടാക്കണത് അതിൽ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതിലായിരിക്കും മിക്കവാറും മന്തിനേകാട്ടിലും പ്രശ്നം വരണ്
ഉം അതെ അതെ അവര് എന്താ പറയ്യാ ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ക്കെ വന്ന കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം പിന്നീട് നമുക്കത് മാറ്റാനോ അല്ലെങ്കിൽ ഈ ഫുഡ് പോയ്സൺ വന്നുകഴിഞ്ഞാ വെച്ചാല് ഹെൽത്ത് ഭയങ്കരമായിട്ട് ക്കാരാണ് കാരണം ചില ഫുഡ് പോയിസൺ വന്നു കഴിഞ്ഞാല് ഫുഡ് പോയിസൺ മാ ത്രാവൂല അതിന്റെ പേരില് അതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് അസുഖങ്ങൾ നമ്മളെ പിടിപെടുകയും ആഹ് അസുഖങ്ങൾക്ക് കൂടെ നമ്മളെന്താ വേണ്ടിവരും മറുപടി പറയും എന്താ പറയ്യാ എന്തേലൊക്കെ ചികിത്സ തേടി അത്തരം മിഷീനോട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു ഫു പോയിസൺ ഉണ്ട് അല്ലാതെ ഫുഡ് പോയിസൺ മാത്രമായിട്ട് എന്താ നമ്മളെ വേട്ടയാടണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ അതിനുള്ള ചികിത്സ നോക്കിയ മതി. ഇതതിന് പുറമെ മറ്റു പല ആ വ്യവസ്ഥകളും മറ്റു പല രോഗങ്ങളിൽ കൂടെ നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം കൂടെ ആഹ് ഈയൊരു ഫുഡ് അമിതമായി ചെന്നുമ്പോൾ നമുക്ക് വരുന്നുണ്ട് പിന്നെ പറഞ്ഞാല് ഫുഡ് നമ്മൾ ഏത് ഫുഡ് ആണെങ്കിൽ തന്നെ ഫുഡ് പോയിസന്റെ അഹ നൽക്കല്ലെങ്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഫുഡ് തിന്നുമ്പ നമ്മൾ വളരെ അധികം കെയർ ചെയ്തിട്ട് മാത്രം തിന്ണം വയറ് ഓവർ നിറയണപോൽ തിന്നാൻ പാടില്ല നമുക്ക് എപ്പോളാണോ ഒരു ടേസ്റ്റ് കിട്ടി നമ്മള് നിർത്താൻ തോന്നുന്ന ടൈമില് എന്താ പറയാ അത്തരം അഹ വിഷയങ്ങളാണ് നമ്മള് അത്തരം വിഷയങ്ങള് ഫുഡ് നിർത്തണം അല്ലാതെ ഓവറായിട്ട് ഫുഡ് തിന്നാ ഇത്തരം വിഷയങ്ങള് നമ്മള് ചെയ്യാൻ പാടില്ല ക്ഷെ നമ്മള് ഈ മന്തി കഴിക്കുമ്പോ നമുക്ക് ഏറ്റും കൂടുതൽ പ്രശ്നം വരുന്ന വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് എപ്പം മന്തി കഴിക്കാൻ പോവുവാണെങ്കിലും നമ്മളെന്താവും ഓവർ വളരെ അധികം ആയിട്ട് തിന്നണ ഒരു പ്രശ്നം എന്താണ് ഈ ഒരു മന്തിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരം വിഷയത്തില് ആഹ ഒരു പ്രശ്നം കൂടെ നമ്മൾ ഈ ഒരു മന്തി നമ്മളെന്തവണം. കാണണം അത്തരം പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടൊണ്ട് മാത്രം ഇത്തരം അഹ ഫുഡുകൾ നമ്മൾ കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ മറ്റൊരു ട്രെന്റാണ് ഈ ഒരു ഫാസ്റ്റ് ഫുഡ് ന്നുള്ള സംഭവങ്ങൾ. ഫാസ്റ്റ് ഫുഡിന്റെ ഭവിഷത്തുകളും വളരെയധികം വലിയ ഭവിഷത്തുകളു ഫാസ് റ്റ് ഫുഡ് വഴി നമുക്ക് ലഭിക്കും എന്ന് ഇ അഭിപ്രായം
ഫാസ്റ്റ് ഫുഡ്ന്ന് പറയുമ്പോൾ ഈ ബർഗർ, പിസ്സ ഓ കേക്ക്ണ്ട് കേക്കണ്ട് ഫാസ്റ്റ് ഫുഡ് ന്ന് പറയുമ്പോ ബർഗറ്, പിസ്സ ഇതൊക്കെയല്ലേ ആഹ് അത് അത് കഴിക്കുമ്പോ അത് എങ്ങനെ ഉണ്ടാക്കണത് നമ്മള് കാണണില്ലല്ലോ അത് നമ്മൾ പോയി ഓർഡർ ചെയ്ത് അവിടെക്കണു അത് വരുന്നു. ഇങ്ങനത്തെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടല് അതുപോലെ ഇങ്ങനത്തെ ഓരോരോ കഫേ അങ്ങടൊക്കെ കേറുമ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമ്മളെ കാണിച്ച് തരില്ല അവിടെ ആ കിച്ചണ് ഏതോ ഒരു മൂലക്കെ ആയിരിക്കും. ഒരു വൃത്തി ഉണ്ടാവില്ല ചിലപ്പോ വല്ല ഈച്ചക്കെ പാറി കടക്കണ മാവിലൊക്കെ ആരിക്കും ഉണ്ടാക്കുക അത് നമ്മള് അറിയാണ്ട് ഇങ്ങനെ കഴിക്കും. ഫ് നിങ്ങള് പറഞ്ഞോലെ ഫുഡ് പോയ്സൺ വരും അയ്ന്റെ സൈഡ് എഫക്ട്സ് വരും പിന്നെ അത് അത് മാറ്റാനതിൻ്റെ പിന്നാലെ നടക്കണം. ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നതിന്റെ പാട് കുറെ കാലം നമ്മുടെ ശ ദേഹത്തുണ്ടാവും അതിനെ കുറിച്ചൊക്കെ എന്താ പറയണോ?
ഉം അതന്നെ ഏഹ്
തട്ടുകടത്തെ ഫുഡാണോ അതോ ഹോട്ടലിത്തെ ഫുഡാണോ നല്ലേ തട്ടു കടയിന്ന് കഴിക്കണത് ഇപ്പം ഒരു ഇതാണല്ലോ? ഇപ്പോ പിള്ളേരെ അ ട്രെന്റ് ആണ് പിള്ളോരെല്ലാരും കൂടക്കെ പോയി കഴിക്കാറുണ്ട് തട്ടുകട.
അതന്നെ അതാ പ്രശ്നം കാരണം തട്ടുകടത്തെ ഫുഡ് പറയുമ്പം ന്റെഭിപ്രായത്തില് ഹോട്ടൽ ഫുഡിനെക്കാട്ടും ഒന്നും കൂടെ മെച്ചാണ് കാരണം ഹോട്ടൽ ഫുഡ് ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കിച്ചൺ നമ്മള് കാൺണില്ല അതല്ലെങ്കില് കിച്ചണോ കാര്യങ്ങളോ ഒന്നും നമ്മള് അറിയണില്ല അവരെന്താ ചെയ്യണൊന്നും നമ്മൾ തിരണില്ല അപ്പൊ നമ്മൾ ആ ഒരു ൽ നമ്മള് ഫുഡ് ഉണ്ടായി കഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് അറിയില്ല അവരെ എങ്ങനെയാ ഉണ്ടാക്കിയത് അത് എത്രത്തോളം വൃത്തിയുള്ള സാധനാണ് ഒന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഏഹ് ഈ ഒരു എന്താ പറയാ ഹോ തട്ടുകട ഫുഡ് ഏഹ് തട്ടുകട ഫുഡ് പറയുമ്പോൾ അത് സംഗതി വെച്ചാല് ആ ഒരു സംഭവം നമ്മൾ ലൈവ് ആയിട്ട് കാണണ്ടോല് ഉണ്ടാക്കണത് അല്ലാതെ എന്താ പറയ എങ്ങനെങ്കിലൊക്കെ ഏഹ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യണ സംഗതിയല്ലിത്. തട്ടുകട ഫുഡ് പോല ലൈവായിട്ട് നമ്മളെ മുമ്പ് കൂടെത്തന്നെ ഉണ്ടാക്ക അപ്പ നമുക്ക് വിശ്വസച്ച് എന്താക്കാം അത് കഴിക്കാം എന്നുള്ളൊരു സംഗതി കൂടെ തട്ടുകുടെ ഫുഡില് എന്നുള്ളത് നമുക്ക് ഒരു അവരെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സംഗതിയായിട്ട് എന്താ പറയ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ തട്ടു കട ഫുഡാണെങ്കി ഹോട്ടൽ ഫുഡിനെ സംബന്ധിച്ചിടത്തോളം നോക്ക്മ്പോ തട്ടു കട ഫുഡാണ് ഒന്നൂടെ ഏറ്റവും മെച്ചമുള്ള സംഗതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏതായാലും ഈ ഒരു ആഹ് ഫുഡ് കഴിക്കുന്ന വിഷയത്തിലും ആ ഒരു ഫുഡ് കഴിക്കുമ്പ നമ്മള് ശ്രദ്ധിക്കേണ്ട ആ ഒരു വിഷയത്തിലൊക്കെ വിഷയത്തിലൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ് അതായത് നമ്മളിങ്ങനെ ഏഹ് ചെറിയൊരു ഫോൺ കോളൂടെ വിളിച്ച് പറയേണ്ട ഒരു വിഷയങ്ങളല്ല നമ്മള് ഒരുപാട് നേരം സംസാരിക്കേണ്ട വിഷയങ്ങളായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നുകൂടെ വിശദമായിട്ട് സംസാരിക്കാം എന്നാണ് എന്റെ അഭിപ്രായം
ആ അന്റെ ശരി എന്ന
ആയിക്കോട്ടെ